ഹലോ
ആ ഹ് എന്തൊക്കെ? വിശേഷം?
അസലാമലേയ്ക്കും.
വഅലൈകും ഇസ്സലാം റഹ്മത്തള്ളായി ബറക്കാത്തു.
എന്ത പണി?
ചുമ്മാ.
ചുമ്മാ വെറുതെ ഇരിക്കുന്നുല്ലേ? ഉം ഫുഡൊക്കെഴിച്ചിരിക്ക
ആഹ് ഫുഡൊക്കെ നേരത്തെ കഴിക്കും.
എന്തായിരുന്നു ഫുഡിനു സ്പെഷ്യൽ?
സ്പെഷ്യൽ അങ്ങനെയൊന്നുല്ല, ചോറ് കഴിക്കൂല. പിന്നെന്തെങ്കിലൊക്കെ ഒരു വെഷപിന് എന്തെങ്കിലും തട്ടിമുട്ടിയൊ ഓട്സോ അങ്ങനെയൊക്കെന്തെങ്കിലും
ങ്ങക്ക് വെശപ്പുമാറോ?
വെശപ്പു മാറിച്ടക്കണ് അല്ലാതെ രാത്രീം കൂടെ ഭക്ഷണം കഴിച്ചാലേ വെയിറ്റ് കൂടുന്ന കാരണം. ആ അതെന്നെ ഉം ഡയറ്റിങ്ങാണ്.
ഡയറ്റിങ്, വെയിറ്റ് കുറഞ്ഞിണോ?
ആഹ് കൊഴപ്പില്ല.
ഉം എന്താ ചെയ്യലേ? ആഗ്രഹ ക്കെണ്ട് ല്ലേ, പക്ഷെ എന്താ പറയ ഓട്സൊക്കെ തിന്നാ മടുക്കൂലെന്നും?
എന്നും പറ്റില്ല അത് ഞ പറഞ്ഞില്ലെ ഓട്സോ പിന്നെന്തെങ്കിലൊക്കെ തട്ടീം മുട്ടീം ഒട്സോണ്ടുപ്പുമാ ആഹ് ചപ്പാത്തിനോടെനിക്കത്രങ്ങട് ഇഷ്ടല്ല. ചപ്പാത്തിനോട് എനിക്ക് അത്ര ഇഷ്ടല്ല രാത്രി ഉം. ഉം അപ്പൊ ഇങ്ങനെയൊള്ളൊക്കെ ചെറിയല് ഇത് അത് ഉണ്ട് അങ്ങനെ ഓട്സായിട്ടും ഓട്സ് ഒ ഓട്സ് കൊണ്ട് ഉപ്പുമാവായിട്ടോ അങ്ങനൊക്കെ കഴിക്കും.
ഹെ ഓട്സുകൊണ്ട് ഉപ്പുമാവൊക്കെ ണ്ടാക്കുവോ?
ഉം അല്ലാണ്ട് ഓട്സ് മാത്രം പ അല്ലാണ്ട് കുറിക്കിയ ഉപ്പോലൊക്കെ കഴിച്ചു കഴിഞ്ഞാ നമുക്കൊന്നും ഒരുമട്ടി
ആഹ് ന്നട്ട് വയറൊക്കെ കുറഞ്ഞോ നിനക്ക്?
ആ കുഴപ്പില്ല ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കണന്ന് വെച്ചാലേ ആഹ് ഓട്സിനെ ഒന്ന് വറക്കാ വറത്ത് മാറ്റി വെച്ചിട്ട് നമ്മള് സവാള ആഹ് ഒക്കെടും സാധാ ഉപ്പമാവൊക്കെണ്ടക്കുമ്പോ മള് സാവാളൊക്കെ ഇടുംല്ലേ ആഹ് അതുപോലൊക്കെ ഇട്ണ കൂടി ബീൻസ് ഉണ്ടെങ്കി ബീൻസ് എന്തെങ്കിലും അങ്ങനെ പച്ചക്കറികള് കാരറ്റ് അതിലക്കെ ഉൾപ്പെടുത്താതിൽ കൂടി ഇതിരിധികം അതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ട് ആഹ് അതി മുമ്പായിട്ട് ഞാന് ഒരു മുട്ട ചിക്കി ചിക്കി ചിക്കിയെ പോലെടുത്ത് മാറ്റി വെക്കും എന്നിട്ട്അതുംകൂടിഇത്ഉപ്പ്മാവിട്ട്ഒക്കെ നമ്മൾ ഉപ്പ്മാവ് ഇണ്ടാക്ക്ണപോലൊക്കെ ആക്കി കഴിഞ്ഞന് ശേഷം ഇതും കൂടി അതിലിട്ടിട്ട് ഒന്ന് എളകും അപ്പം
പ്രോട്ടീൻ കിട്ടുവല്ലോ നമുക്ക് ആഹ് ടേസ്റ്റാകുട്ടികൾക്കും ഇഷ്ടാണ്
അപ്പ സുഖല്ലേ ഹസ്ബൻഡനോ വേറെണ്ടാക്കോ?
ആഹ് ഹസ്ബൻഡ് ന് ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും തേയില് പെടുല ഞമ്മളെ പോല തടിയൊന്നുല്ല ആൾക്ക്
ങ്ങള് ഇങ്ങനെപ്രസവംകഴിഞ്ഞാരെ ഇണ്ടായതോ അതോ പി സി അങ്ങനെ എന്തെങ്കിലും ഇണ്ടായതോ?
ഇല്ല പ്രഗ്നന്റ് ഒന്നും അ അ അങ്ങനെ ഒന്നും ആയില്ല ഞങ്ങക്ക് കുട്ടിളില്ല
ഏഹ്
ആഹ് അങ്ങനെ
അല്ല അത് ആയിക്കോളും ഇൻകും ഇല്ലല്ലോ കുട്യളൊന്നും
അതെ
ഉം
എത്ര വർഷായി?
അഞ്ച് വർഷം ഇങ്ങൾതോ അഞ്ച് വർഷം
ആഹ് ആഹ് ആഹ് അഞ്ച് വർഷം ലെ ഞങ്ങളത് അയ്നേക്കാട്ടിലും കൂട്തല്ണ്ട്
സാരല്ല ഇണ്ടായ്ക്കോളും ഇൻഷാ അള്ളാ
ആഹ്
ഏഹ്
അതെ പ്രതീഷ കൊർച്ചൊന്ന് തരുമ്പോ തര്ട്ടെ ഞഅതൊന്നും വെച്ചിട്ട് വെഷ്മിച്ച് ഞാനൊന്നും നമ്മളെ കൊണ്ട് പറ്റുല ഒക്കെ ആയി ഇല്ല ആഹ് അതിലൊന്നും ഒരു അർത്ഥ ഇല്യ വെശമിച്ചിരിക്കല്
മറ്റുള്ളോർക്ക് ഇണ്ടായിന്ന് കേക്കുമ്പോ നമക്ക് ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടങ്ങളള് നമു
ഉം അത് പടച്ചോന് ഉദ്ദേശിച്ച സമയത്ത് ഹൈറായത് അള്ളാഹു തരും ഉദ്ദേശിച്ട്ടില്ല പടച്ചോന് ഉദ്ദേശി സബൂർ അടങ്ങാതി അല്ലാഹു അതിനൊരു ഇത് നമുക്ക് തരും എന്നുള്ളൊരു ഇത് അതിൽ നമുക്കള്ളാഹു എന്തെങ്കിലും ഒരു നന്മ തരും അങ്ങനെന്നെ അല്ലാണ്ട് ഇതൊന്നും വെച്ചിട്ട് വിഷമിച്ചിരിക്കുന്നതില് ഒര് അർത്ഥല്ലാന്നാണ് ഉം ഇപ്പ ഉം ഉം കുട്ടികളെ കുർച്ചുള്ളെ ഇപ്പൾത്തെ ഈ കാലഘട്ടത്തില് വളർത്തി എട്ക്കണ രക്ഷിതാക്കൾ കുള്ള ബുദ്ധിമു പ്രയാസങ്ങളും കേൾക്കുമ്പഴും കുട്ടികളെ കാര്യങ്ങൾ കേൾക്കുമ്പയും ഇപ്പോ ഈ എംഡി എമ്മും ബിഡി എമ്മും എന്നൊക്കെ പർഞ്ട്ട് ഓരോ സംഭവം കേക്കുമ്പോഴൊക്കെ നമുക്ക് ഒരു പെടിയെന്നു ഈ കാലഘട്ടതീല് ഉം ഒരു വഴിക്ക് നോക്കുമ്പോ അങ്ങനെ തോന്നും ഒരു വഴിക്ക് നോക്കുമ്പോ വേണന്ന് തോന്നും വേണം
അതൊക്കെ ശെരിയാണ് പക്ഷെ ഇങ്ങനെ കുട്ടി ഒക്കെ നമ്മള് വയറ്റിലൊക്കെ ചോമന്ന് അഹ് പ്രസവിച്ച് ആഹ് ഒരു ഫീലിങ്ങ് ഒക്കെ വേറല്ലേ?
ആഹ് ഉവ്വ്വ്വ് അതിനോടൊന്നും ഇൻക്ക് ആഗ്രഹല്ലാഞ്ഞിട്ടല്ല
അതാണ് ഇല്ല പിന്നെ ഇങ്ങളെ മാതിരിക്ക് സമാധാനിക്ക മറ്റുള്ളത് ആലോചിച്ചിട്ട് സമാധാനിക്ക
ഇപ്പൊ ഓരോരുത്തര് പറയ്യെ നമ്മളോട് പറയും ഉം ഇപ്പത്തെ കാലഘട്ടത്തിലാ ഹേ നിങ്ങക്ക്
ഇല്ലാത്തത് ഇന്ന്ള്ളൊരു വിഷമംള്ളൂ ഇതല്ലെങ്കി പോർത്ത് പോയി വരുന്നത് ഏലും ടെൻഷനാണ്
സമാധാനം ഉണ്ടാവൂല്ല അങ്ങനെക്കെ പറിണെ കേക്കുമ്പോഴേ നമുക്ക് തോന്നും പിന്നെ ഇല്ലാന്നുള്ള ആഹ് ഒരു വിഷമത്തിന്ന് നമ്മ ഇങ്ങനെ എട് ക്കും പക്ഷേ ഇണ്ടായൊര് കുട്ടികൾ പോയിട്ട് വരുന്നവരെ ആദി പിടിച്ചിരിക്ണ എന്നും തന്നെ ആയിട്ട് കുടുംബത്ത്ക്ക് എത്തുന്ന വരെ സമാ ദാനമില്ല വണ്ടിമ്മെ പോകുമ്പോഴയിട്ടായാലും ഓരോ കാര്യങ്ങളായിട്ടായി പ്പ പലത് കൊണ്ടും അല്ലാണ്ട് ഒരു കാര്യം തന്നെയല്ലല്ലോ പോർത്തറങ്ങി വീട്ടിലെത്തുന്നവരെയും ആണായാലും പെണ്ണായാലും സമാധാനം ഇല്ല കുട്ട്യാള് പോയി കൊച്ചു മക്കള് പോയിട്ട് വരുന്നതും അങ്ങനെക്കെ പിന്നെന്താ അടക്കെ മഴ ഇങ്ങനെ
മഴ ആ മഴ മഴ ഇന്ന്ല്ല ഇന്നലേം മിഞ്ഞാന്നൊക്കെ അത്യാവശ്യം നല്ല മഴ ണ്ടായിരുന്നു
ഉം ഉം ഉം ഉം ഉം
നിങ്ങള അവിടെ എങ്ങനെ മഴ
ആ ആ ഇന്ന്ണ്ടായിരുന്നു
ഉം
ഇന്നു മഴൊക്കണ്ടായി അയ്ന് വക്കല് രണ്ടീസ്ന് മുമ്പ് ഒരു കാറ്റ് റ്റൊക്കാന്നു പോയി
ആഹ് ആഹ്
എണ്ടെങ്കിലും നാശനഷ്ടങ്ങൾന്ന് ചെലെ തെങ്ങുകൾ വീണ് അവിടെ ഇവിടെക്കെ ആയിട്ട് തെങ്ങ് വീണ് വീടുകൾ ക്കൊക്കെ ചെലെ ഭാഗത്ത്
ഇവിടെങ്ങനെ കാറ്റൊന്നുംല്ല പക്ഷെ മഴ അത്യാവശ്യണ്ട്
ഉം ഉം ഉം
ഉം പിന്നെന്താന്നിട്ടെവ്ടെ ട്രീറ്റ്മെന്റൊക്കെ ചെയ്ത് ണ്ടോ ങ്ങള്
ആ ട്രീറ്റ്മെന്റെളൊക്കെ ചെയ്തു
ഉം എന്താ പി സി ഒ ഡി ണ്ടായ്റ്റാണോ
അല്ലല്ലല്ല പി സി ഒ ഡി അങ്ങനെവസ്‌ സംഭവങ്ങളൊന്നുല്ല പട്‌ച്ചോൻ വേറെ പ്രശ്നങ്ങളൊന്നു ഇല്ല പക്ഷേ പട്‌ച്ചോൻ ത തരാനുദ്ദേശിച്ചിട്ടുണ്ടാവില്ല മ് മ് ആ ആൾക്ക് ചെറിയൊരു കംപ്ലൈൻറ്ണ്ട്
അള്ളാഹ് അതേ വെഷ്മത്ത്ലന്നെ ഞാനും ഇൻ പിന്നെന്റെ ഹസബന്റിന് സുഖംല്ലാതെയായി
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആ എന്ത് പറ്റി ആൾക്ക് ആ ആ ആ അപ്പക്കുടി ആ ജോബാള്ങ്ങനെ
ഏ
ആക്കെന്താ ജോലി
ആൾക്ക് മറ്റേ മെ മെക്കാനിക്കേയ്ന് പക് പക്ഷെ ഇപ്പ സുഖല്ലാതായതോണ്ട് പ്പ അൽഹംദുല്ലാ റാഹത്താണ് സുഖല്ലാതായതോ ണ്ടയ്ന്ന് റിസൈൻ ചെയ്ത്
ആഹ് ആഹ് ആഹ്
അത്ട്‌ നടക്കൂല അത് വെയ്റ്റ്ള്ള പണി വെയ്റ്റ്ള്ള പണി ഹസ്പെൻഡ്ന് ടുക്കാൻ പറ്റൂലേയ്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ഉം ഉം ഉണ്ട്
ആ അവർക്ക് പിന്നെ ശ്രദ്ധിക്കാൻ നല്ലതാ
അങ്ങനെ അതുകൊണ്ടാണ് നമ്മക്ക് ഇങ്ങനെ അതെ അതെ വേറെ ജോലി കണ്ടത്തണം പിന്നെമുക്ക് പട്ച്ചോൻ പിന്നെ പരീഷിക്കാതോട്ങ്ങിയാ അങ്ങനെ പരീഷിക്കും വിചാരിക്കും അൽഹംദുലില്ലാഹ് റാത്തായി പോവാ അത്രേ ഉള്ളൂ മ്മക്ക് പൊ മ്മള ലൈഫ് സന്തോഷായി കാണ് നമുക്കറിയ ആലോചിച്ച് കരയാൻ വിധിച്ചാൽ നമുക്ക് എന്നും കരയാനേ ഉണ്ടാവുള്ളൂ
നേരെണ്ടാവുള്ളു അതെ അതിൽ നിന്നൊക്കെ നമ്മുക്ക് സന്തോഷം കണ്ടെത്തണം ഏത് വഴി കൂടെയാണ് നമ്മൾ സന്തോഷം കണ്ടെത്താ അതിൽ കൂടൊക്കെ
അതെ അതെ ഞാനൊക്കെ ആദ്യംണ്ടല്ലോ പണ്ട് കല്യാണം കയ്ഞ്ഞ ഞാൻ ചെറിയ കാര്യം കിട്ടിയ അങ്ങന കരയും അപ്പൊ എന്ത നമക്ക് അപ്പൊ മ്മളെ പട്ച്ചോന് അങ്ങനെ കരയിപ്പിച്ചോണ്ടിരിക്കും പക്ഷെ പിന്നെ നമ്മള മനസ്സിന് നമ്മളൊരു കോൺസ്‌ ഇ എടുക്ക എന്തിന നമ്മള് കരയണ് കരഞ്ഞിട്ട് എന്ത കാര്യം
ആ ഒരു കാര്യം കിട്ടാനില്ല നമ്മളെ ജീവിതം ഇതായി പോകന്നല്ലാതെ
അത്രേ ഉള്ളൂ നമ്മള് മെൽഞ്ഞ് മെൽഞ്ഞ് ഞ്ഞമ്മളെ ജീവിതക്കെ പോകുന്നല്ലാതെ ഒന്നുംണ്ടാവ് ല ഞാൻ എന്റെ കല്യാണം, സാധാരണ കല്യാണം കഴിഞ്ഞ എല്ലാവാരും നന്നാവല്ലോ! ഞാൻ ഇങ്ങട്ട് മെല്ഞ്ഞാണ്ടായത് ഏഹ് അ അങ്ങനെയ ആയിരുന്നു പിന്നെ ഇപ്പോഴാണ് പിന്നെ ഒന്ന് റീക്കവെറയ്യാൻ തൊടങ്ങിയത്
ആഹ് ആ ആ ആ
ഉം
ആഹ് ഒരേ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമുക്ക് ടെൻഷന് ഇതാവും പിന്നെ അതി ൽകൂടെ തന്നെ ആലോചിച്ച് ആലോചിച്ചാ അങ്ങനെ ടെൻഷൻ അടിക്കും അതിന്ന് റിക്കവെറാവെന്ന നമ്മ അതിന്ന് ഇതാവണം ഉം
ഇൻക്ക് എടങ്ങേറാ ഇന്റെ ഇന്റെമ്മാക്കാണെങ്കിൽ ഇന്റ മ്മാക്ക് പത്ത് കുട്ടികളാ പക്ഷെ, പത്ത് കുട്ടികൾ ഇണ്ട് പർഞ്ഞിട്ട് കാര്യല്ലാ മക്കളോട് ഉപകാരം മാണ്ടേ
ഉവ്വ ഉവ് ഉവ്വ്
ഹെ പറഞ്ഞായിരിക് കുട്ടിയള് അങ്ങെനൊക്കെ ആലോചിച്ച ഞാൻ രണ്ട് കുട്ടികളൊക്കെ ഓതുക്ക വിചാരിച്ചു ഞാൻ
അഹ അഹ് അഹ ഹാ
കാർണം ഇത് നമ്മൾ ഈ മുതലുകളൊന്നും ഇല്ലാഞ്ഞാൽ ഈ കുട്ടികളുണ്ടായാൽ ഒരു കാര്യല്ല്ലോ കുട്ടികൾക്ക് കൊടുക്കൻ ഒന്നും ല്ല്ലാ പിന്നെ കുറെ കഴുമ്പോ തർക്ക അത് ഇത് ആവല്ലാതെ
അതും ശരിയാണ് ഉം അതും ഒരു കാര്യം തന്നേയാണ്
പത്ത് മക്കള് ഞാൻ പറയും ഇന്റെമ്മ ആ പത്ത് മക്കളെ കഷ്ടപ്പെട്ട്‌എത്ര കഷ്ടപ്പെട്ട് പ്രസവിച്ചതാ
ഊമ് അതെന്നേ
ഏ്ഹ് ഞാൻ പറയാ അല്ലെ, ഒരു പ്രസവേദന പറഞ്ഞാ എത്ര ആയിരിക്കുംല്ലേ
ഊമ് അതേ
അത്രെയും കഷ്ടപ്പെട്ട് വളർത്തിയതാണ് ഉമ്മ മക്കളൊക്കേ എന്ത് ചെയ്യാലാ പാവം അഹ്പ്പളും കഷ്ടപ്പാട് അപ്പളും കഷ്ടപ്പാട്
എന്താ ചെയ്യാ
പിന്നെ നിങ്ങള് ആലെയ്ച്ച പിന്നെ അതെന്നേ നേരഇണ്ടാവുള്ളൂ അയോണ്ട്ആലൊയ്ച്ചാതെ ഇക്ക നല്ലേയ്
എത്ര നിങ്ങൾക്ക് ഏഷ്ടത്തി യഞ്ചെത്തിയേള് ആണ് ആങ്ങമാര്
ഇൻക്കി ഏഴ് ആങ്ങളാരുണ്ട് ഏഴ് ആങ്ങളാരുണ്ടായിന് ഒരാള് മര് ച്ച് എട്ട് ആങ്ങെളാർ ഇണ്ടായിനി
ആഹ് രണ്ട് പെണ്ണുള്ളപ്പാ ഹ്‌ ഹ്‌
പിന്നെൽക്ക്ണ്ട് ഒരു അനിയത്തി ഇണ്ട് ഓളെ കല്യാണ ഇപ്പൊ കഴിഞ്ഞു
ആഹ്
ഉം ഓളോളെ ഹസ്ബൻന്റെ വീട്ട്ലാണ്
ഉം ആൾക്ക് കുട്ടികളൊക്കെ ആയോ ഇപ്പൊ കഴിഞ്ഞിട്ടൊള്ളോ? അനിയത്തീടെ കല്യാണം ഇപ്പം കഴിഞ്ഞിട്ടൊള്ളു
അനിയത്തിന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ ഓനിപ്പം ങ്ങി ഗൾഫ് പോകും
ആഹ്
പിന്നേന്ന് പറഞ്ഞ ഞമ്മളെർഞ്ഞാകൊറച്ച് ടൈ മ് ഒരു കൊല്ലൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളാവാ നല്ലത് കല്യാണം കഴിഞ്ഞാലും ആങ്ങളാർക്കൊക്കേ കുട്ടികള്ണ്ട് ആഹ് അല്ലാർക്കുംണ്ട് ഇന്റെ കാര്യം ആലോചിച്ചിന്റെമ്മാക്കൊ ക്കെ എടങ്ങേറന്നെ ഇന്റെ ഇമ്മാർക്കും ആങ്ങളാർക്കൊക്കേ എടങ്ങേറെന്നേ
ആഹ് ഒരാക്കില്ലൊല്ലാ എന്നുള്ളത്‌ല്ലേ
ളം എല്ലാ ആങ്ങെളാരൊക്കെ പറയും എന്താ ചെയ്യപ്പൊ ഞമ്മക്ക് പടച്ചോൻ ഇങ്ങനെപ്പം പരീക്ഷണംല്ലെ തെന്നേ
ആഹ് അതെ
അതെ അത്രേള്ളു അതിന് സമാധാനിക്ക
ആഹ്
ഹാഹ്
എങ്ന് ഫുഡ് ആഹ് ആഹ ആ ആ ശെരിന്നാ
ഇന്നാ ഐയിക്കോട്ടെ അസ്ലാമലൈക്കും
വാ അലൈക്കും മുസലാ വറഹ് മത്തുള്ളാഹി വബറക്കാത്തു